ഹലോ
കേക്കുന്നൊണ്ടോ.
ആ കേൾക്കുന്നൊണ്ട്.
എന്തെല്ലാ വർത്താനം.
എന്തൊക്കെയായി സുഖല്ലേ
അതെ സുഖം ചായുടിച്ചോ
ആ ചായുടിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളി പറഞ്ഞയച്ച് ഇപ്പൊന്ന് ഫ്രീ ആയതാ. അപ്പളാ ഫോണെടുത്തെ ഉം ചെറിയ കുട്ടിയുണ്ടെ മൂന്ന് മാസായിട്ടൊള്ളൂ.
ആ ബാക്കിയുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോന്നതായിരിക്കുംല്ലേ
ആഹ് ആറാം ക്ലാസ്സില് പിന്നെ നാലാം ക്ലാസ് പിന്നെ യു കെ ജി
പത്ത് മണിക്കാണോ ക്ലാസ് പോണ്ട ടൈംമ്
പത്തര
അതേ ആവര് സേവ്ഡ് മുറ്റത്ത്ന്നന്നെ ബസ് വരലുണ്ടാവൂലെ
ഉം ഉം ഗെയ്റ്റിന്റെ അവിടെ തന്നെ വരും
ആഹ് പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് പണികള് കഴിഞ്ഞിട്ടൊന്നുല്ല ഉച്ചക്കുള്ള ചോറൊക്കെ ഇനി വെക്കാനുണ്ട് എവിടെന്ന് പണി
അവർക്ക് ഉച്ചഭക്ഷണൊക്കെ കൊടുത്തയക്കണോ?
അല്ല ഉച്ചഭക്ഷണോക്കെ ഗവൺമെന്റ് സ്കൂളാണ് അപ്പൊ അവിടെത്തന്നെ കിട്ടും കൂട്ടാനെന്തെങ്കിലും കൊടുത്തയക്കണം പിന്നെ യു കെ ജി ആയോണ്ട് അവർക്ക് ക്ക് എന്ത് സ്നാക്സ വേണ്ടെന്ന് ടീച്ചർ പറയും ഗ്രൂപ്പില് അപ്പൊ അത്ണ്ടാക്കി കൊടുക്കണം അങ്ങനെയാണ് ക്ഷെ ഒരു ദിവസം ആഹ ആഹ. ആ ഒരുപോലെയല്ല ശർ ക്കര കൊണ്ടെന്തെങ്കിലും ഉം ഇന്നലെ പറഞ്ഞിരുന്നു അപ്പോ അമൃതം കൊണ്ട് അങ്ങനെ ശർക്കരൊക്കെ പാർന്ന് തേങ്ങയൊക്കെ ട്ട് വറ്ത്ത് അങ്ങനെ അത് അവർക്ക് ഭയങ്കര ഇഷ് ടാണ് അത് ഇണ്ടാക്കിട്ട്
ആഹ അതെ അപ്പൊ എല്ലാ കുട്ടികളും ഒരുപോലെയായിരിക്കല്ലോ കൊണ്ടുവര.
ആഹ ആഹ അ പിന്നെ ഇതിന് മുന്നേ നേന്ത്രപ്പഴം കൊണ്ട് നേന്ത്രപ്പഴം പറഞ്ഞ അറീലെ?
ഓ ഓ അതെ അറിയ.
നേന്ത്രക്കായ ആഹ അതുകൊണ്ട് ന്തെങ്കിലും ആ അപ്പൊ അത് വരട്ടി തേങ്ങക്ക് ട്ട് പഞ്ചസാരക്കെ ട്ട് അതങ്ങനെ കുട്ച്ച് വെച്ച്. ചെറിയ കുട്ടി ഉണ്ടായോണ്ടേ ഒക്കെ കുറച്ചെ സമയത്തിന്റുള്ളിൽ ആയി കിട്ടണത് വാണം. ഇങ്ങനെ കൊറെ ടൈം പിടിക്കണൊ? ആഹ സ്നാക്സ് ഒക്കെ കുറെ ടൈം പിടിച്ച്ണ്ടാക്കണൊന്നും പറ്റൂല ഓനധികം ഉറക്കല്ലാത്തോണ്ട്.
അപ്പൊ നിങ്ങൾ എത്ര മണിക്കാ എണീക്കല്?
ഞാനോ ഞാന് ഏഴര ഹസ്ബൻഡ് ന്റെ ആഹ. ഹസ്ബൻഡ്ന് പോണം എട്ടരക്ക്.
പിന്നെ അവര് പോയാ നിങ്ങളും കുട്ടിം മാത്രായിരിക്കും ലെ.
ആഹ ഞാനും കുട്ടിം ഒറ്റക്കാണ് പിന്നെ അതിന് മുന്നേ ഞാനും ഒറ്റക്കായിരുന്നു. ഇപ്പളാണ് കുട്ടിയായത് അവള് എൽ. കെ. ജി എൽ. കെ. ജി തു ആ പണികള് നടക്കോന്ന് വെച്ചാല് ഉറങ്ങ്ണടൈമിലാണെങ്കില് അങ്ങനെ ചെയ്യും. അല്ലെങ്കി മറ്റേ ചക്രക്കെ ള്ള തൊട്ടിയാണ് അത് ഉരുട്ടിക്കൊണ്ടോയി അടെ ക്കളേൽ വെച്ചിട്ട് അടുപ്പത്ത് പണിട്ത്ത് ങ്ങനെ ആട്ടും ഒരു കൈയ് കൊണ്ട് ആട്ടും ഒരു കൈ കൊണ്ട് പണിട്ക്കും. അങ്ങനൊക്കെങ്ങനെ പോണ്.
എല്ലം നട്ക്കണല്ലോ. വ്ടെ ഞാന് വിദ്യാർത്ഥ്യ ഞാൻ പഠിക്ക്യ.
പഠിക്കാണ് ആഹ ആഹ.
ആഹ വീട്ട് ജോലി അടുക്കളപ്പണിയൊക്കെ ഉമ്മ എടുക്കും അടിച്ചു വാരിത്തൊട്ക്കാ പാത്ര കഴ്ക ആ ഒരു പണിണ്ടാവും.
ആഹ സ്പെഷ്യലൊക്കെ ണ്ടാക്കാൻ അറിയോ?
ഓ സ്പെഷ്യലുണ്ടാക്ക ആഹ ണ്ടാക്കും പൊരിയൊക്കെ ഉണ്ടാക്കും കൂടുതലായിട്ടും നോമ്പിന്റെ സമയത്തൊ ക്കെ ണ്ടാക്ക.
എന്ത് പൊരി ഇണ്ടാക്കാറ്യ?
കട്ലേയ്റ്റ്, സാൻഡ്‌വിച്ച്, ലോഡഡ്ഫ്രൈസ് അങ്ങനെയൊക്കെ ഇണ്ടാക്കും. അല്ലാണ്ട് ഫുഡ് ഭക്ഷണം അങ്ങനെ ഇണ്ടാക്കാൻ അറിയുല.
ആഹ് ഫസ്റ്റ്ക്കൊത്തന്നെ ഞാനും അങ്ങനൊക്കെതന്നെയായിരുന്നു. ഫസ്റ്റ് തൊട്ക്കത്തില് യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ പഠിച്ച് പഠിച്ച് അല്ലല്ല ഇന്റെ പഠനൊക്കെ കഴിഞ്ഞിട്ടെ ന്നെ കല്യാണം കഴിഞ്ഞത്.
ഇന്താ ഇങ്ങളെന്തെയ്നു പഠിച്ചത്?
ഞാൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ട്ട് ഐ ഇ ഡി ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനിങ് വീടിന്റെ ഒക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിന്റെ ഇന്റെൺഷിപ്പ് കഴിഞ്ഞിരിക്കാണ് ഇപ്പൊ.
ഇപ്പൊ ഇങ്ങള് ജോബിന്‌ നോക്കുന്നുണ്ടോ?
ഇപ്പൊ ചെറ്യേ കുട്ട്യല്ലേ. ഓ വർക്ക് ഫ്രം ഹോം ആണ് ഒ ഉം വർക്ക് ഫ്രം ഹോം നോക്ക്ണ്ട്.
ആഹ് ആഹ് നിങ്ങക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റൂലെ?
ആ ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ലാ ലാപ്ടോപ്പ് വാണം. ഇവ്ടെ ഇണ്ടായിരുന്നൊരു ലാപ് ടോപ് അത് ഹസ്ബൻഡ് ഓഫീസി കൊണ്ടോയി.
അതെ.
ഇഞ് എങ്ങനെങ്കിലും ഒപ്പിക്കണം ഉം.
അപ്പൊ നിങ്ങള് വീ വീട്ടു ജോലി ചെയ്താൽ പിന്നെ ബാക്കി ടൈമ് വെറുതെ ഇരിക്കേണ്ടി വരുലെ.
ആങ്ങനെ ഫ്രീ ടൈമൊന്നും ഇല്ല എനിക്ക്.
പണി കഴിയുമ്പളെ ക്ക് വൈകുന്നേരം ആവാ മതിലെ.
പക്ഷെ ശരിക്കും പോലെ ഇവന് ഉറങ്ങ്ണ സമയത്ത് ഉച്ചയ്ക്ക്ള്ള ഭക്ഷണം ഇണ്ടാക്കാ വേണ്ടത്. ഉം ഇഞ്പ്പതവിടെ കെടക്കും ഉം
രാവിലെ ചായക്കൊക്കെ എന്താ ആ ക്ക്യെ.
ചായക്ക് പുട്ട് ഇണ്ടേര്ന്നു. ദോശ ഇണ്ടായിരുന്നു.
അ എല്ലൊ ഇണ്ടാക്കോ.
ആഹ് ഇന്നലെ മാവ്ണ്ടായിരുന്നു. അപ്പൊ ഫ്രിഡ്ജില് വെച്ചിട്ട് മോൾക്ക് ദോശെ ഇഷ്ടം. അപ്പൊ അത്ണ്ടാക്കി ഹസ്ബൻഡന് പുട്ട്ണ്ടാക്കി കൊടുത്ത്. ചെറിയ മോള് ദോശ കഴിച്ചു. പിന്നെ പുഴുങ്ങിയ പഴം കഴി ഓൽക്ക് പുട്ടും പോകൂല. ഒന്നും പോകൂല അങ്ങനേണ്. ഭയങ്കര പണ്യ. വാരി കൊടുക്കണം.
ആഹ് അതന്നെ ഒരു പണിയായിരിക്കുലെ രാവിലെ എണീറ്റാല്.
ആഹ് ഇവനെ എടുത്തും കൊണ്ട് അവൾക്ക് വാരി കൊടുക്ക അവൾക്ക് ഡ്രസ്സ് മാറ്റ. മൂത്ത മോൾക് കൊടുക്കും കൊറ്ചേരം. ആ ചെറിയ മോൾക്ക് കൊറ് ച്ചി മടിണ്ട്. ഞാൻ പോണില്ലാന്ന് പറഞ്ഞ് അവിടെത്തന്നെ കെടക്കും. ഉം ഉം
മയ ഇണ്ടോ അവിടെ.
ഇല്ല നല്ല വെയിലാണ്. ഇന്നലെ ഏസിട്ട്ട്ടാ കെടന്ന്ക്ക്ണ്. അവിടെ എങ്ങനെ മഴ ഇണ്ടോ.
ഇന്നലെ വരെ വെയിലേനും ഇന്നലെ രാത്രി നല്ല മഴ പെയ്ത്. ഇന്ന് രാവിലെ വരെ.
ആഹ് അപ്പൊ നല്ല തണുപ്പുണ്ടാവോലോ. ഇവിടെ ചൂട്. ചാലും പോര നല്ല ചൂട. ആവിയാണ് വെയർത്തൊലിക്ക്ണ്.
നല്ല ചൂടായിരുന്നു. മഴ പെയ്തോണ്ട് ഇക്കുമ്പോ പെട്ടെന്ന് വെയിലറച്ചപ്പം നല്ല ചൂട്. എന്നാൽ രാത്രി മുതൽ ഫുള്ള് മഴ പെയ്ത്
ആ അപ്പൊ ഇവിടെപെയ്യണ്ടാവും. ഇഞ്ഞ് എല്ലായിട്ത്തും ഇങ്ങനെ വര്വ ഇണ്ടാവും.
അതെ അതെ
പെയ്യാനുള്ള ചൂടാവും അത്
പൊതുവേ കാലാവസ്ഥ നല്ലവണ്ണം മാറിഇണ്ട് പൊതുവേ ഈ വർഷൊക്കെ ഈ സമയത്തൊക്കെ വെയില് കാണലില്ലാലോ ഈ പ്രാവശ്യം വെയിലുണ്ട്
കുട്ട്യാൾ സ്കൂളിൽ പോണ ടൈ ടൈമിലൊക്കെ ശരിക്കും പോലെ മഴ പെയ്യണ ടൈമാണ്
ആഹ് അതെ രാവിലെ രാവിലെ എണീക്കുമ്പ തന്നെ മടിയായിക്കും
ഉം കുളിക്കാനൊക്കെ മടിയാണ് കുട്ട്യാക്ക് നാലീസും മുന്നേൊക്കെ ഭ ങ്കര മഴയാർന്നു
ആഹ് എല്ലാ പ്രാവശ്യം ഫുള്ള് വെള്ളപ്പൊക്കൊം പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവലുണ്ടല്ലോ
മഴ പെയ്യുമ്പോ അങ്ങനെക്കാരം അല്ലെങ്കിൽ ഭയങ്കര ചൂടുംയേക്കാരം അങ്ങനെയാണ്
പെയ്താൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും
ഉം
ഉ പെയ്യാണ്ട് നിക്കുമ്പോ ചൂടും
എന്തായാലും പ്രശ്ന
ആഹ് കാലാവസ്ഥ നല്ല മാറ്റണ്ട്
ഉം ചെറിയ കുട്ടികളുടെ മെയിന് പ്രശ്നം എന്ന് വെച്ച ടയപ്പറു ഒഴിവാക്കുമ്പടെ സം വിധാനങ്ങളില്ല എന്നുള്ളതാണ് ഗൾഫിലൊക്കെ പോലെ എന്തേലും സംവിധാനം കണ്ടെത്തണം അവിടെ എന്ത് സുഖാണ് അവിടെ വെറുതെ കൊണ്ട്പോയി ഇട്ടാ മതി ഒരു വേസ്റ്റ് പോ ക്സ്ണ്ടാവും എല്ലാ വീടിന്റെ മുന്നില് ആഹ് അത്
അതും ഈ പമ്പസൊക്കെ ഇടുന്നേന് പ്രശ്ന ഇണ്ടാവുല്ല നമ്മളെ ഇവിടെക്കെ അത് ഇട്ടാല് അത് ഫൈൻ ആകും
ഒക്കെ ഫൈന ആണ് ഇത് നറഞ്ഞ് നറഞ്ഞ് നറഞ്ഞിട്ട് എന്താ കാട്ടേണ്ടന്ന് അറിയില്ല എല്ലായുംപാട് ജെല്ല് എടുക്കാനും പറ്റ പറ്റണ്ല്ല അങ്ങനെ എല്ലാ കുട്ട്യാൾക്കും
അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യല്ലേ.
ആഹ് അതിനൊരു സംവിധാനമാണ് ശരിക്കുബൊരെ അതൊക്കെ ഞാൻ വേസ്റ്റില് ഇട്ട് ഇട്ട് വേസ്റ്റില് അല്ല ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ കല്ലുപ്പ് ഇട്ടക്കും അപ്പോ വെള്ളം പോലെ ആകും. എന്നിട്ട് പിന്നെ എങ്ങട്ടേലും പാർന്ന് കളയും അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്
അത് മഴക്കാലം കൂടെ ആകുമ്പോ അതിങ്ങനെ ഇടുമ്പോ നിക്കുമ്പോ കൊതു- തുക്ക് നെറയും നമുക്ക് തന്നെ ഫുള്ള് ബുദ്ധിമുട്ടുണ്ടാവാ
ആഹ് അത് തന്നെയാണ് അതിന്റെ എന്തൊക്കെ കെമിക്കൽസ് ഒക്കെ എന്താ നമുക്കറില്ലല്ലോ.
അത് ശ്വസിക്കാനും പറ്റൂല്ല ഈ പ്ലാസ്റ്റിക് പഞ്ചായത്തുകാര് കൊണ്ടുപോകുന്ന പറയണത് അതിന്റെ പ്ലാസ്റ്റിക്
ഇത് ഇടാൻ പറ്റൂലല്ലോ ഓല് പ്ലാ പ്ലാസ്റ്റിക് കൊണ്ടുപോവാണെങ്കിലും ഓല് തന്നെ അത് നോക്കൂല്ലേ ഇങ്ങനെ ഇട്ടതൊക്കെല മാറ്റി വെക്കല്ണ്ടല്ലോ.
പ്ലാസ്റ്റിക് മാത്രൊ
ആഹ് പ്ലാസ്റ്റിക് മാത്രല്ലേ ഓല് കൊണ്ടവലൊള്ളൂ
ആഹ് അതിതെ പ്ലാസ്റ്റിക് മാത്രം കൊണ്ടപോകുന്നാണ് പറഞ്ഞ് കേട്ടത് ഇവിടെ അങ്ങനെ കൊടുത്തു നോക്കിട്ടില്ല ഇല്ല ഇവിടെ അങ്ങനെ കൊടുത്തു നോക്കിട്ടില്ല.
ഇവിടെ കൊടുത്ത് കൊടുക്കലുണ്ട് പ്ലാസ്റ്റിക് കൊടുക്കുമ്പോ തന്നെ നമ്മളിപ്പോ കവറൽ എന്തെങ്കിലും ഐ ക്ക് ഇണ്ടെങ്കിൽ അത് അവര് മാറ്റി വെക്കും നമ്മള് കൊടുക്കാണെങ്കിൽ തന്നെ നമ്മള് ക്ലീൻ ചെയ്ത് കൊടുക്കണം.
ആഹ് ഇവിടെ ഇങ്ങനെ ഞ വാഷ് ചെയ്തിട്ടൊന്നുല്ല.
ആഹ് അത് കൊടുത്തില്ലെങ്കിലും ഫൈൻ ഉണ്ടാവന്ന് പറയും. പ്ലാസ്റ്റിക് എന്നിട്ട് കടകളിലൊക്കെ പ്ലാസ്റ്റിക് നിരോധിച്ചെന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. ആഹ് അവിടെ അപ്പ അപ്പൊ പഞ്ചായത്തിന്ന് ആൾക്കാര് വരലില്ലേ?
ആഹ് പഞ്ചായത്തിന്ന് ആൾക്കാര് വരലുണ്ട്. ഈ മാസം വന്നട്ടില്ല. എന്താന്ന് റിയില്ല. ഇവിടെ വേസ്റ്റ് വേസ്റ്റ് കുറെ നിറഞ്ഞിട്ടുണ്ട്.
ആഹ് അപ്പോ പമ്പസ് ഒക്കെ പമ്പഴ്സ് കൊടുക്കാൻ പറ്റുവോ.
ഇല്ല. പമ്പേഴ്സ് ജെല്ല് കളഞ്ഞ് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നാണ് പറയണത്.
അതെ-
അല്ലെങ്കി പിന്നെ പേയ്സ കൊടുക്കണം. ജെല്ല് കളയാതെ- തൊടങ്ങീണ്. അതിന്-
മഴക്കാലയതൊണ്ട് എപ്പോളും പമ്പേഴ്സ് ഇട്ടെട്ക്കല് അത്യാവശ്യരിക്കുല്ലേ.
ഫുള്ളും. ഫുൾ ടൈം മമ്പേഴ്സാണ്. കാരണം കണ്ടത്ത തുണി വെച്ചെടുത്ത കഴിഞ്ഞാൽ ന്റെ പണികളൊന്നും നടക്കൂല്ല
ഇതിങ്ങനെ ചേഞ്ചയ്യും വേണം. വാഷ് ചെയ്യും വേണം. അതുപോലെ ചെറിയ കുട്ടിയല്ലേ അപ്പിക്കെ ഇട്ട് കഴിഞ്ഞാല്- ക്കെ അത് വാശേയണങ്കി കുറെ ടൈം വേണം.
ശ
അങ്ങനെണ്.
ആഹ് ആഹ്..
പിന്നെ അവിടെ രാവിലെ എന്തായി?
എവിടെ രാവിെല പുറത്ത് നിന്ന് ഫുഡ് പൊറോട്ട വാങ്ങി. ഇപ്പോ കറി ചിക്കൻ കറി ഇവിടെ ണ്ടാക്കി. മഴക്കാലായിട്ട്- ട്ട് ങ്ങനെ ഫുഡ് കഴിക്കുമ്പോ ഫ്രിഡ്ജില് തണുത്ത വെള്ളം കാണുമ്പോ അതന്നെ കുടിക്യും. അങ്ങനെ തൊണ്ടവേദനയായി തൊണ്ട പഴുത്തിട്ടുണ്ട്.
ഷ് ആഹ് ള്ള ഇവിടൊന്നും ഞാൻ സമ്മയ്ക്കെൽയ കുട്ടികളെ-
ആഹ് ഇവിടെ ഇവിടെ ഉമ്മ അങ്ങനെ സമ്മയി- ക്യോ ന്നുല്ല. പക്ഷേ കാണുമ്പോ അത് കുടിച്ചു പോകും.
ആഹ്...
ഉമ്മാക്കാണെങ്കില് കാലവേദനന്റെ പ്രശ്നണ്ട്. വെരിക്കോസിന്റെ പ്രശ്നണ്ട്. അപ്പോ രാവി- ലെ എണീക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട. അപ്പോ ഞാനാണ് കടിയൊക്കെ ഉണ്ടാ- അല്ലപ്പോ ന്ന് എനിക്ക് നീച്ച വന്ന്പ തൊണ്ടവേദനയപ്പോ ണ്ടാക്കാൻ പറ്റില്യ.
ആഹ് കടിയൊക്കെ ണ്ടാക്കാനറിയ പ്പല്ലേ
അതെ. കടിയൊക്കെ ദോശ അങ്ങൻത്തൊക്കെ ണ്ടാക്കും.
ആഹ് ദോശൊക്കെ ചുറ്റുണ്ടാക്കാനാണ് അത് പടിയാനാണ് പണി.
ആഹ്. പത്തിരി ണ്ടാക്കാൻ നിക്കൂല. പത്തിരി കൊറെ കൊയ്ച്ച് പരത്തണ്ടേ.
ഉം. പ്പ അതിനൊക്കെ മെഷീൻ ണ്ടല്ലോ. കൊഴക്കാന്. ആഹ് ഇവിടെ കൂടിരിക്കുമ്പോ ഒരു ഗിഫ് റ്റ് കിട്ടിയൊ. ഗിഫ്റ്റ് കിട്ടിയ മിക്സിയിലേ വറുതെട്ട് എടുത്താ മതി. അയിലിങ്ങനെ കോയച്ചേരും. ഉം എന്നാ ശരി.
എന്നാ ഓക്കെ.
ആഹ് ആഹ്